ഹലോ ദൈവത് ത്തിന്റെറെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഉം
കേൾക്കാവ കേൾക്കാവ കേൾക്ക എനിക്ക് കേൾക്കാം ഇപ്പൊ കേക്ക
ആ് ആ ആ് ദൈവത്തിന്റെ അനുഗ്രഹ രണ്ടാ ആത്തെേ അറിയാം
ആഹ് ദൈവത്തിന്റ അനുഗ്രഹം ഉണ്ടാകട്ട
പിന്നെന്താണ്ട് വേറെന്താ
വേറെ അവിടെ ഇങ്ങനെ പന്നീടെ ആ കഴിഞ്ഞ് കഴിഞ്ഞ് അവിടെ പന്നീടെ ഒക്കെ ശല്യംണ്ടാവ വനമേഖലയാണ്
ആഹ അതാണ് പല്ിയല് ശല്യൊക്ക കമ്മിയൊക്കെയാണ് പ പന്നികളുടെ ഈ ഭാഗത്തൊക്കെ ഉണ്ട് പക്ഷെ നല്ല ശല്യൊന്നും ഇല്ല അ എങ്കിലോക്കെ ആ ഞങ്ങള ബാതിക്കൊന്നും വല്ലാതല്ല പക്ഷെ ഇതിന് ഈ വർഷം മുന്നേക്കെ ഉണ്ടായിനി
ആഹ
നല്ല പല്ലി ശല്യ പല്ലി നല്ലാ ഉണ്ടാ
ഉം ഭയങ്കര ശല്യാ ഇവിടെ നമ്മടെ വീടിന്റെ ഈ തൊട്ടിപ്പുറത്തൊക്കെ നമ്മുടെ ബന്ധുക്കളുടെ തന്നെ വീടാണേ അത് നമ്മുടെ വല്യച്ഛന്റെ ബന്ധുക്ക ക്ണാണ് അവരാണെങ്കി ഇവിടെ അവർടെ മക്കള് കൊച്ചുമക്കൾ അല്ല അവർടെ ആരേലും ചേട്ടനനിയന്മാർ വന്നിവിടെ കൃഷിനടത്തും നമ്മുടെ വീട് നമ്മള് മതില് കെട്ടി വെച്ചേക്കാണ് അതുകൊണ്ട് നമ്മള് ചെറുതായിട്ട് ഇവിടുന്ന് ഇവിടെ നമ്മടെ വീട്ടില് പ നായ കുട്ടിയുണ്ട് മില്ലീന്ന് പറയുവേ
ആഹ്
മില്ലിയുള്ളോണ്ട് ഇത് അടുത്ത് ഈ പരിസരത്തെങ്ങാണും വരുവാണെങ്കി അവള് കൊരയ്ക്കും അപ്പഴേ നമു ക്ക് മനസിലാവും ആ ആരോ വീടിന്റെ അടുത്ത് അല്ലെ എന്തോ സാധനം വീടിന്റെ അടുത്ത് വന്നിട്ടൊണ്ടെന്ന്
ആഹ് ആഹ് ആഹ് അപ്പൊ രാത്രി അത് കൂട്ടി കിട ക്കലാ
ഇല്ലില്ല കൂട്ടി ന മ്മള് മതില് കെട്ടിക്കൊണ്ടൊള്ളോണ്ട് നമ്മള് അയ്
ആഹ് അത് അങ്ങനെയല്ല ആഹ് അപ്പൊ മതില് വലിയ ഉയരത്തിലിള്ള മതിലാ
ആഹ് അവക്ക് ഇങ്ങനെ ചാടി നിക്കാൻ പറ്റും അല്ലാതവക്ക് ചാടി വെളിയിലോട്ട് പോവാൻ പറ്റൂല. അനക്കം കേക്കുമ്പം അവള് മ തിലെ ഇങ്ങനെ ചെ ഇങ്ങനെ നിന്ന് നോക്കും എന്തുവാന്നൊള്ളത് പന്നിയാണെന്നൊണ്ടെങ്കി കൊരച്ചോളിൻ കൊരയ്ക്കാ എന്താകൊഴപ്പം കൊരക്കാൻ ത്തിനു നമ്മളെ ഒ ഒത്തിരി കരക്കുവാണെ നമ്മളെറങ്ങി വരും
ആഹ
ഏ എന്നി
അപ്പൊ നിങ്ങക്ക് പുറത്തിറങ്ങാ പേ പേടിയാവുല്ല
മതിലല്ലേ അതുകൊണ്ട് നമ്മളെന്തിന പേടിക്കുന്നെ
അതാ ചോദിച്ചെ വല്യ മതില നല്ല നല്ല ഉയരൊള്ള മതിലാണോ ഉം
അത് ഫുൾ മതില
അതാ ചോദിച്ചെ ആ മ ആ മതില് നല്ല ഉയ ആ മ പന്നിയല്ല മനു നുഷ്യന്മാരുടെ കാര്യവെല്ലാം പറഞ്ഞേ
ആ മനുഷ്യന്മാർ കയറാ മനുഷ്യന്മാർയറാ
ആ അപ്പം ഒരു ഏക ആഹ അതാ ചോദിച്ചേ ഏകദേശം മതില എ എത്ര ഉയരണ്ടാവും മൂന്ന് ഒരു മൂന്ന് കല്ലിറോ നാല് കല്ലിറോ അങ്ങനെയാണ്
അങ്ങനല്ല ഇപ്പ എങ്ങനെ ഞാൻ നിക്കണ എൻന്റെ അത്രയും മതിലുണ്ട് എനി ഞ പറ ഞാനരു നൂറ്റി അറുപത്തിരണ്ട് അറുപത്തിരണ്ട ഉണ്ടേ അപ്പൊ എന്റെ ഒരു നൂറ്റി നൂറ്റമ്പത് അത്രങ്ങാണ്
ഉ ആഹ ശരി അപ്പൊ ഏകദേശം അപ്പ ഇപ്പം മതിൽ അത്യാവശ്യം ഉയരണ്ട് പക്ഷെ പക്ഷെ അത്യാവശ്യംന്ന ആ മനുഷ്യർക്ക് കേയറാ ബുദ്ധിക്ക് കേയറാ ബുദ്ധി നായ്ക്കൾക്ക് പന്നികൾക്ക് അങ്ങനത്തെൊക്കൊന്നന്ന് കയറാൻ കഴിയൂരാ
അങ്ങനെക്ക അവർക്ക് നല്ലോണം ആഞ്ഞാലേ അവർക്ക്ത് പ്ര ചാടാൻ പറ്റത്തുള്ളൂ
ആ അപ്പൊ നിങ്ങള് ഈ ന്ക്കുട്ടിങ്ങെ ന്തി പാള നോക്കാൻ കഴിയോ അപ്പഴേക്കും നായക്കുട്ട ചാടൻ കഴിയൂല്ലാ
ചാണം കഴൂല അവക്ക് ഇങ്ങനെ കൈ രണ്ട് കയ്യ ഉണ്ടല്ലോ അവക്ക് മുന്നിലത്തെ രണ്ട് കൈ ചാരി നിക്കാനെ പറ്റത്തുള്ള്
ആ ആ ആ
ആര് ഇനി ഇങ്ങനെ നോക്കും ആ ആ നമ്മള് ചെറുപ്പത്തിലേ കൊണ്ടുവന്നേ ഇല്ല ഹസ്കിന്ന് പററൂല്ല അസ്ക്കി
ആ മുഖത്തൊക്ക നല്ല രോമല്ല
ആ നല്ല രോമ ഉള്ള ആഹ അവള നമ്മള് ഇ ഇങ്ങനെ ഇട്ടേക്കും അവള അങ്ങനെ നമ്മള് കൂട്ടിൽ കേയറ്റ എല്ലാം വീട്ടിൽ വരുവാണെങ്കിൽ അവള് തന്നെ പോയി കൂട്ടി കേയറക്കോളും എന്നിട്ട് തന്നെ പോഴി കൂട്ടി കേറി് ആ അരിലും വന്നാ അറിയാം അവർക്ക് അമ്മ അവർക്ക് പേടിയ ആായി പറഞ്ഞട്ട പുള്ളിക്കാരി തന്നെ കൂട്ട കയറിട്ട് കൂട്ടി കയറി
ആ കൂട്ടുകരുന്നാണ്ട് അല്ല കൂട്ട് കെറിക്കാണ്ട് ഒളെന്നെ കൂട് അടക്കോ
ആ അവൾ ആരെലും വെരുന്ന് ഇണ്ടെന്ന് നോക്കും അറിയാന്നാ വെര് ആണോന്ന് നോക്കും ഇപ്പാ എന്തെ കൂട്ട്കാരികൾ ആരെ ലും വെരുവാണെങ്കി പോയി കൂട്ടിക്കെറും കൂട്ടി കെറിട്ട് കൂട്ടിനിന്നു അലെക്കും കൂട്ടി നിന്നോണ്ട് അല്ലെ ച്ചെ അപ്പ അമ്മൾ നമ്മൾ നോക്കുമ്പോ കിട്ടില്ലാന്ന് അറിയിമ്പോ അപ്പ നമ്മെളെ കൂട്ട്കാരെ നമ്മെടെ അയലെ ത്തുള്ളോര് ആരോ വെരുന്നുണ്ടെന്ന്
ആ ആ അപ്പൊ ഓക്ക് കണ്ട് ശീല ആവണോ
ആ കണ്ട് ശീ അവക്കറിയാം അവള് ചിലപ്പോ പേടിയ ഈ കുഞ്ഞു പിള്ളേരെക്ക കുഞ്ഞ് പിള്ളേരൊക്കെ ക്കെ പോകുമ്പോ ഇങ്ങനെ നോക്കി നിക്കൂ
ആഹ് ഒച്ചണ്ടാക്കൂല
ആ വഴക്കുണ്ടാക്കൂല്ല ഇവള് ഇവളന്നോ ഇവിളണ്ട് ഒരുസം പ്പങ്ങനെ ഒരു കുഞ്ഞ് കൊച്ച് അത് അങ്ങനാടിലെ അങ്ങനെയാണ് ഇവള് അറിയാ കൊരച്ചു കോരച്ചു കൊച്ച് അവിടെ കിടന്ന്ങ് കരഞ്ഞു കര അമ്മള ഒന്നേരം വഴക്കു പറഞ്ഞു വഴക്ക് എന്തിനാ പരസ് അവക്ക് വഴക്ക് കണ്ട് കണ്ട് അടിയൊക്കെ കൊടുത്ത് പിന്നെ ആക്കൊച്ചുമ്പോ മിണ്ടൂല്ല ഇങ്ങനെ നോക്കി നൽക്കും
ആഹ് ആഹ് ആഹ് ആഹ് ആഹ്
അല്ലല്ല ആരെല്ലാം വീട്ടിലേക്ക് വരുവാണെങ്കിൽ ആള ആദ്യം പോയി കൂട്ടി കേറി ആ ക്കാണ് ഏറ്റവും പേടി കാണാനൊക്കെ ഭയങ്കര ഇതാണല്ലോ ആദ്യം ആളായിരിക്കും ഓടുന്നേ
ഉം ഉം
നമ്മക്ക് ഗേയിറ്റൊക്കെ അങ്ങൊട്ട് തൊറക്കു ആഹ് കൂട്ടിക്കേറിനിക്കും
ഉം അയ്നങ്ങല്ലെ ഓല് പേടിച്ചോണ്ടാരിക്കുല്ലോ
ആഹ് പോയി കേറി നിക്കും ഈ കുഞ്ഞ് കുട്ടികളൊക്കെ ആഹ് കുഞ്ഞു പിള്ളോരൊക്കെ വരുണല്ലോ ആള് കളിക്കണടുത്ത്ചെല്ല്ന്നയ പക്ഷെ അവർ- പേടിയല്ലേ?
ആഹ് ആഹ് ആഹ്-
കളിക്കാൻ അടുത്ത് ചെല്ല്വാ അവക്ക് പേടിയ അവള് പിന്നെ പതിയെ പതിയെ അടുത്തു പോവും -
ആഹ്-
അങ്ങനെ എണക്കുവല്ലോ കൊറ- കുഞ്ഞുങ്ങ്ളാണെേ വന്ന് കഴിയൻ പാടില്ല - ഇവർക്ക്ന്താ അതിനെ തൊടുകേം വേണം എന്നാ ഇവർക്ക് പേടിയുവാ-
ആഹ് ആഹ് ആഹ് - അത് കൊഴപ്പമൊന്നുമില്ലല്ലേ കടിച്ചൊന്നുമില്ലല്ലോ?
കടിക്കാ പോലൊന്നുല്ല കടിക്കത്തുല്ല മാന്തത്തു- ഇല്ല നമ്മൾ നഹം ഒക്കെ വെട്ടി ഇഞ്ചെക്ഷനും കൊടുക്കും- നഹം വട്ടും നമ്മളവർട്രേ കടിക്കൂല- പോയി നമ്മള് നമ്മള് നമ്മടെ ഒരു കമാൻഡിലേ നിക്കത്തൊള്ളൂ അതിനപ്പുറം പോ ത്തില്ല-
ആഹ് അപ്പൊ രാത്രി നിങ്ങൾ പകലുൾ പകലും അഴിച്ചു വിടൂല രാത്രി അഴിച്ചു വിടുവോ?
പെരക്ക് ചുറ്റ നടക്കുക അതേ ഒള്ള് അല്ലാതെ എങ്ങോട്ട് നമ്മടെ വീടിനകത്ത് കേറ പെര ക്ക് ചുറ്റും നടക്കാ തെ. അല്ലെലും ആരെലും വെരുവാണെയിലേ ഒള്ളൂ കു വെല്ല്യേട്ടന്
ആഹ്.
പിന്നെ നടക്കാൻ കൊണ്ടോവും അയ്യോ നട ക്കാൻ കൊണ്ടോയില്ല മന്ഷ്യന് ഇരി ത്തൂല വീട്ടില് ര്ത്തൂല ക്കൊ ര്ച്ച് കൊര്ച്ച് കൊര്ച്ച് കൊര്ച്ച് ശല്യം ഭയങ്കര ണ്ടാകും നമ്മള് ബ് ബ് ബളിയിലോട്ടൊക്കൊന്ന് കൊണ്ടോയില്ലേ ആക്ക് സമാധാന ഇല്ല.
ആഹ് ന്നട്ട് വെളിയില് നടക്കാ നടത്താം പോവല്ണ്ടോ?
ആഹ് ഇ നട ത്താൻ കൊണ്ട് പോയതാണ് ന്ന കൊർച്ച് മുമ്പ് ഞാം ചോയ്ച്ചില്ലായിര്ന്നോ വിള് ക്ക്ട്ട്ന്ന് ചോയ്ച്ചപ്പോ ആള് വടെ കെടന്ന് ഭയങ്കര ബഹളാ.
ആഹ്
ബഹള ആയപ്പോ നമ്മള ഒന്ന് കൊണ്ടുപോയി. പുറത്ത കൊണ്ടോവാത്ത കൊണ്ട്. ആൾക്കൊരു ടൈം ഉണ്ടാ ടൈമില് പുറത്തുണ്ടെ
അ അ അങ്ങക്ക് ഉം. നിങ്ങ എടക്കും പോവുവാണെങ്കിൽ കൊണ്ട പോയിണ്ടോ?
അ ആഹ് നമ്മൾ എവിടെേലേക്ക് പോവുവാണെങ്കിൽ നമ്മുടെ നമ്മള അറിയ എവിളോ അടുത്ത ആൾക്കാർക്ക് ദൂരെ പോവാണെങ്കില് ഇവിടെ നമ്മള് പറയാം ആൾക്കാടെ അടുത്ത് കൊണ്ടു വിടും.
ഉം.
നമ്മുടെ വെല്ലുപ്പൊക്കെ ഇപ്പ താമസിക്ക അവർക്ക് അവരുടെ അടുത്ത് പറയും ഇവർക്ക് ഒന്ന് കൊടു ഫുഡ് കൊടുത്താൽ മതി. എന്ന നമ്മളപ്പോ ദൂരെ എവിടെ പോ നമുക്ക് കൂടെ കൊണ്ടോവാൻ ഒക്കൂല്ല. കാരണം നമ്മള് പോകുന്ന വീട്ടില് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കില്
അ
ഇവനെ അന്തേലും ഉഭദ്രക്കെ ചെ അറിയാതെ വേണം കടിച്ചച്ച് കഴിഞ്ഞാൽ വിഷിയ ആല്ലോ എന്നല്ല നമ്മൾ കൊണ്ടുപോകില്ല
ആഹ അതെഅതെ അതെ അപ്പൊങ്ങൾ ഭക്ഷണം കൊടുത്താൻ പറയ്
ആ ഭക്ഷണം കൊടുക്കാൻ പറയ റിലേറ്റീവ്സിന്റക്കെ ഒക്കെ നമ്മ ദൂരള്ള ഒരു ഒത്തിരി ഒന്നും ആ കൈവൻ കണ്ടിട്ടില്ല
അ
അതുകൊണ്ട് നമ്മ അവന ഒരു ഒന്ന് കണ്ട ആൾക്കാരാണ് അവന് കൊഴപ്പമില്ല ഒന്ന ചുമ് കുറച്ചോണ്ടിരിക്കത്തേള്ളൂ കടിക്കാനെന്നുംചെല്ലൂല അറിയാത്ത ആൾക്കാരെ വരുമ്പോഴാണ് പുള്ളി ഭയക- കുയ്ക്കാനും മരിക്കാനും നോക്കെ ചെയ്യും പക്ഷെ നമ്മൾ ക- നമ്മളന്ന ഒരു കമാൻറ്റിൽ ഇപ്പ ഇവിടെ ഇരിക്ക ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽഅവിടെന്നോള്ളു
ഉം ഉ ഉ അല്ല ഇച്ച് പ്പ അ ഓസ്റ്റലില പഠിച്ച അതോ പേരെ നിന്നാണ്ടോ
ഞാൻ പര നിന്നിണ്ടോ പഠിച്ച
ഞാൻ ഓസ്റ്റലിൽക് പോവല്ലല്ല ഓസ്
ഇല്ല ഫാസ്റ്റിലില്ല നമ്മള് പോവാണ് ഇവിടെ അനുസരിപ്പിക്കണമെങ്കിൽ ൻ ഞാൻ വേണം എന്റെ കമാൻറിലാണ് അവൻ നിക്ന് വേറെ ഒരറ്റ ആളും യെ അനുസരിക്കില്ല
അ അല്ല ഇനിയിപ്പോആൾക് ജോലി കിട്ടണം എന്നുണ്ടെങ്കില്
ജോലി കിട്ടുന്നുണ്ടെങ്കില് ഇപ്പ ഇവനെ അമ്മ അമ്മ ഇവന്റെ അടുത്ത് ഇങ്ങനെ കമ്മാൻഡറ് പ പറയുന്ന പറയിപ്പിക്കുന്നുണ്ട് അമ്മ കമാൻഡറ് കൊടുക്കുമ്പോ ഇവൻ അത് ചെയ്യുന്നുണ്ട് അതിനറടുത്ത് നമ്മള് പറയും ഞാനല്ലേ അമ്മ
ആ ഇനിപ്പോഎന്റെ മൂത്ത് ആരാ ചേച്ചിയാണോ അതോ ആ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ
പെൺകുട്ടിയ നമ്മൾ മൂന്നു പേരും പെൺകുട്ടിയ
അ
നമ്മുടെ മൂത്താള് ഏ ഇല്ലില്ല ഏറ്റവും വലിയ അലമ്പ് ഈ മില്ലിയാന്ന് നീ നമ്മളെ കാളീ ഏറ്റവും വലിയ അലംമ്പ് കളാ
ആ അപ്പ ലെ നിങ്ങള ഈ മൂ മൂത്ത ചേച്ചി ച്ചിക്ക് എന്താ ജോലി
മൂ അല്ലല്ല പുള്ളി എ ഏ പുള്ളി കാരി എഞ്ചിനീയറിംഗ് പഠിക്കുവാ
അ ആ അവറ് ജോലി ആയിട്ടില്ലല്ലേ
ഇല്ലില്ല
ഓക്കു എത്ര വയസായെപ്പോ
ഓക്കെ ഇരുപത്തിരണ്ട്
ആ ഓരോ ഹോസ്റ്റലീന്ന് അവരെ വിട്
ആ ഓളീ ഹോസറ്റലീന്നാ
ആ ഹോസ്റ്റൽലാ
ആ ഓള് ഹോസ്റ്റ ഇപ്പ വീട്ടിലുണ്ട് നാള ഹോസ്റ്റലിക്ക് പോകും
ആ ശരി അപ്പ വീട്ടില് നിങ്ങൾ രണ്ട് പെൺകുട്ട്യോളും ഈ അമ്മയും ഉണ്ടാവൂല്ലേ
ആ നമ്മ മൂത്തയാളാണു പോയേ
ആ
പിന്നെ മില്ലിയാണ് ആ ശെരിയെന്നാ